ഹലോ
ഇട്ടല്ല
ഹലോ
ഹലോ
കേൾക്ക്ന്നില്ലേ
ഹലോ
ആഹ് കേൾക്ക്ന്നില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് പറയെടി എന്തൊക്കെയാ
സുഖല്ലേ
ആഹ് സുഖയിട്ട് പോണ്
ഫുഡ്ക്കെ കഴിച്ചോ
ഫുഡൊക്കെ കയിച്ച് ഇന്നൊക്കെ ജലദോഷത്തിന്റെ ആര്സാ ജലദോഷം പിടിച്ചിട്ട് ആകെ ഫുഡൊന്നും ഫുഡൊന്നും കഴിക്കാത്തൊരുദിവസംന്ന്പറയാ
ആഹ് ടേസ്റ്റ് ഇണ്ടാവൂലല്ലേ ഫുഡിന്
വെശ്പ്പുല്ല രുചിയില്ല ജീ അങ്ങനെ ഞാനാങ്ങനെ നോക്കിട്ടന്നല്ല ഉം
എന്നട്ട് ഇന്ന് നീ എവിടെ നിന്റെ വീട്ടിലാണോ
ആഹ് ഞാ എന്റെ വീട്ടിലാ കല്യാണ കയിച്ചോടുത്ത
ഏഹ് ആഹ് വേറെ എന്തൊക്കെണ്ട് എന്നട്ട് എന്താ പറയാ നീ ഏഹ് നിന്റെ ജോബൊക്കെ ഇങ്ങനെ പോന്നു
ജോബൊക്കെ ഉഷാറായിട്ട് പോണ്ട്
ഉം ഒന്ന് സൗണ്ടില് പറയോ
ഞ്ഞിന്റെ സൗണ്ട്ണ്ട് അന്റെ സൗണ്ട് കേൾക്കണില്ല
ഉം സൗണ്ട് കൊറവാ
കേൾക്ക്ന്നില്ലേ
എന്താ സംഭവംഅറിയില്ല നിന്റെ സൗണ്ട് കൊറവായിട്ടാ തോന്നുന്നെ
ആഹ്
ഹലോ
ആഹ് ഇതേയ് ഫോണ് എന്റത് കംപ്ലൈന്റയിട്ടേ
ആഹ് ആഹ്
ഞാൻ വേറെ വാങ്ങിയതാണ്. ഇങ്ങനെ ഇജ് വിളിക്കുമ്പോ മാത്രേ ഉള്ളല്ലോ ഈ പ്രശ്നം
ആണോ അത്ന്നാ ഞാൻ ഇവടന്ന് വിളിക്കുന്നതോണ്ടായിരിക്കും. പുതിയ ഫോൺവാങ്ങിയോ?
പുതിയതെന്ന് സെക്കനൻ്റെന്നെണ്.
മോം വാങ്ങേ?
അല്ല ഞാന് കുടുംബശ്രീന്ന് പൈസട് ക്കാ വ്ചാര്ച്ചാണ്ട് അങ്ങനെ വാങ്ങിയതാ. മറ്റെത് ആങ്ങളെന്യല്ലോ വാങ്ങിതരല്. അപ്പൊ ഓൻ പറഞ്ഞു കൊർച്ച് ദിവസം കൂടി ഇജ് വെയിറ്റെയ്യ് ർഞ്ഞു. അപ്പം ഈ വർക്കും ന്തൊന്നും ചെയ്യാൻ കയ്യിണ്ല്ല ആ ഫോണില്.
മേഹ്
അപ്പം പിന്നെ ഞാന് വേഗം പോയിട്ട്. പതിമൂന്നേ സംതിങായി. പതി ആഹ് നാട്ട്ന്ന്, സാംസങ്. ഇൻക്ക് സാംസങ്ങിനോടാണല്ലോ ഇഷ്ടം. ഞാനതെല്ലേ യൂസെയ്യാ. ഞാൻ അതാണല്ലോ ഉപയോഗിക്കല്. ഇങ്ങക്കൊക്കെ ഐഫോണും ഇതൊക്കെ.
ഉം. അതല്ല മോനോ, ചെറിയ മോന്ണ്ടോ നാട്ടില്?
ചെറിയ മോന് ഇന്ന് ക്ലാസ് തൊറന്നീന്. തൊടങ്ങീട്ട്ണ്ട്. ഓൻ ഇന്ന് പോ പോവാന്ന് പറഞ്ഞതേ. ഇന്ന് പ്രവേശനോത്സവക്കേര്ന്നു. പുതിയ നവാഗതരെ സ്വീകരിക്കലൊക്കേര്ന്നു. പക്ഷെ ഓന് ഇന്നലെ എന്തേ അറീല്ല. ഞങ്ങക്കോക്കൊര് മിസ്റ്റേക്ക്. ഇൻക്കീ ജലദോഷം പുട് ട്ട് തല മിന്നാ. മൂത്ത മോന് ഛർദിച്ചു രണ്ട് മണിക്കൊക്കെണീറ്റിട്ട്. എന്താ അറീല്ല. പന്ത്രണ്ടണിക്കൊന്ന് ഛർദിച്ച് അതൊക്കെ കഴിഞ്ഞ് ഓന് ചായൊക്കെ കട്ടൻ ചായൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അത് കഴിഞ്ഞേന് ശേഷം ഓനെ പിന്നിം ഛർദ്ദി ച്ചു.
ആഹ്.
അങ്ങനെ ആയിട്ട് ഒർക്കൊന്നും ശരിയായില്ല. പിന്നെ ഡോക്ടറെ കാണിച്ചില പിന്നത് സുഖായി.
ഏഹ്. എന്താ പറയാ അവന്റെ ഫ്രണ്ടിന് ഇതിൽ സെലക്ഷൻ കിട്ടിയല്ലോ.
ആഹ് ആർമില്. ഇൻക്ക്ഷ്
ഉം ഇൻക്കും നല്ല സന്തോഷായി.
ഉം. അത് ഞാൻ പറീല്ലേ ഓലെ കൂട്ടത്തില് മക്കളെ കൂട്ടത്തില് ഇൻക്ക് ഏറ്റവും ഇഷ്ടല്ലൊരു ചെങ്ങായി അതാണ്. ക് ഓനെ ഇന്റെ മക് അങ്ങനേണ് പർഞ്ട്ടാര്യല്ല, നമ്മളെ മതൊന്നും അല്ലാ പർഞ്ട്ടാര്യല്ല ഇൻ്റെ മോൻ്റെ പോലേണ് ഓൻ ഓനിൻക്ക്.
ഉം.
അങ്ങനേണ്. ഏഹ്? വന്നിട്ട് വന്നിരുന്നോൺണ് വടെ. അപ്പം ഞാൻ തലവേദനായിട്ട് കട് ക്കാണ് ന്നാ ഇൻക്ക് തോന്ന്ണത്. ഇവടെ വന്ന്ണ്ന്നാ ഇൻക്ക് തോൺണെ. അതോ ഓൻ ഞ് അങ്ങട്ട് പോയക്കേ. കോള് ഓല് കോളെയ്യ്ണത് കണ്ടീനി. അങ്ങട്ടും ഇങ്ങട്ടും വിളിക്ക്ണതേ.
ഉം ഞാന് എന്താ പറയാ വെറുതെങ്ങനെ നിന്നപ്പം വിളിച്ചതാ എന്തൊക്കെണ്ട് വിശേഷം ന്നറിയാന്. ഞാനാ സെലക്ഷൻ കിട്ടിയതും കണ്ടു.
ആഹ്. അഹ് അതിന്റെടേൽ അന്റെ വണ്ടി ഓൻ ഓൻ കൊണ്ടോയിന്, സംഭവം ഓന്റെട്ത്ത്ന്ന് എവിട്ന്നും തട്ടീട്ടില്ലാന്ന് ഓൻ തീർത്ത് പറീണ്ട്. എന്തേ സംഭവിച്ചതാവത്.
പക്ഷെ ഓൻ വീഡിയോ വിട്ടന്നേല് ഇല്ലടി തട്ടി എന്താ സ്ക്രാച്ച് കാണുന്നില്ല.
ഏഹ് അത് ഞ് പൊടീല് കാണാതെക്കെ എന്തേ അറീല്ല. ഓനത് സംഭവം ഓൻ്റെട്ത്ത്ന്ന് പ റ്റീല്ലാന്ന് തീർത്ത് പറയ്ണ്ട്. പറ്റീനെങ്കിപ്പോൻ പറ്റീന്നെന്നെ പറ്യല്ലോ.
അത് ഓൻ വണ്ടി നിർത്തിട്ടപ്പള് വേണെങ്കിൽ അപ്രത്തെ വണ്ടിക്കാരടുത്ത് ത അല്ലെങ്കിൽ മാ താഴ്ത്ത് കൊടുന്ന് കാരണം അപ്പ്റത്തെ വണ്ടിക്കാര് വണ്ടി നിർത്തിയിട്ടോടുത്തുന്ന് എടുക്കുമ്പോ
ആഹ് ആത് അങ്ങൻത്തെ സ്ഥലതും അല്ലേ ആഹ് ഇത് കഴിഞ്ഞ പ്ര ഇത് കഴിഞ്ഞോട്ത്തക്കല്ലേ പോയത് പു കുറപ്പാടിയോ അല്ല കുടുപ്പാടിയൊ എന്താ അങ്ങട്ടൊക്കെയാണല്ലോ പോയത് വയനാട്ട്ക്ക് ഉം ഉം ഉം
ഓനന്നെ ടെൻഷന് ആയിട്ടുണ്ടാകും
ഓന് ടെൻഷനായിന് പിന്നെ കുട്ടിമാനും ഒപ്പത്തിനൊപ്പം അങ്ങനെ അങ്ങട്ട് ചെയ്തൊടുത്തോണ്ട് ഇപ്പം ഒന്നും വർക്കിന് പോണില്ലല്ലോ ഒരു പണിക്കും പോണില്ലല്ലോ ഇപ്പ ലീവ്ടുത്ത് കുട്ടിമാന്റെ പോവാന്ന് പറഞ്ഞ് ആങ്ങളുടെ ഒപ്പം പോവാന്നും പറഞ്ഞുങ്ങാണ്ട് അങ്ങനെ നടക്കല്ലേ
അയിന് ഇപ്പൊ കൊണ്ടോണില്ല പറഞ്ഞോന്
ഉം ഇഞ്ഞ് ഓൻ ചെന്നിട്ടേ പറ്റുള്ളൂ
ഉം അതിന്റെ ഇടേൽ എന്നോട് അതാ എന്തോ ഡയലോഗും പറഞ്ഞു
എന്ത്
അന്നോട് എന്താ നിന്റെ എന്താ പറയാ ഏഹ് അമ്മ നിന്റെ ആരാക്കാരം
ആഹ് അടെ ക കടേ കൊണ്ടോയിട്ടില്ലേ ആഹ് കടെക്ക് കൊണ്ടായാൽ ഇല്ലേ അവിടെ എന്താ പണി ഇണ്ടാവുക എന്നൊക്കെ ചോദിച്ചു അയ്നും ആങ്ങള പറഞ്ഞത് ഓൻ പറഞ്ഞത് റൂമിൽ ഇരുന്നാണ്ട് മൊബൈല് നന്നാക്കിയാൽ മതിയല്ലോ അല്ല കടേക്ക് ഇറങ്ങി പോണ്ടല്ലോ റൂമില് വരുന്ന മൊബൈൽ നന്നാക്കി അതിന്റെ പൈസ വാങ്ങിയാൽ മതിയല്ലേ ഓന് അയ്ന്പ്പോ ഓലോട് രണ്ടാളോടും കയൂല്ലല്ലോ
ഉം ഇല്ലല്ല
അൽഹംദുലില്ലാഹ് ഇപ്രാവശ്യം കുട്ടി ഓന് ആങ്ങള നാട്ടിൽ നിന്നിട്ടേ പൈസ പൈസ നല്ല അയച്ച കൊടുത്തണട്ടോ അല്ലാ പ്രാവശ്യത്തെമാതിരിയല്ല
അതൊക്കെ പറഞ്ഞു എന്നോട് ഞാൻ ഇന്നലെ വിളിച്ചിട്ട് നല്ലോണം ചൂടായി
ആഹ്
ആഹ് എൻ്റെ അമ്മോൻ്റെ വൈഫ്
ആഹ് അങ്ങനെ ഇത് പറയല്ലേ
ഉം അങ്ങനെ ഏതായാലും എന്താ ഒക്കെ റെഡി ആവട്ടെ ജോലിയക്കെ ശരിയായി നല്ല രീതിക്ക്
ഉം ഓ ഓഞ്ഞ് കഴിച്ചില്ലാങ്കിലേ ഓന്റെ ശെ പടച്ചോൻ മക്കളാൽ രക്ഷ തരട്ടെ
വീട് പണിക്കെ
വീട് പണി ആ പാരപ്പറ്റി കെട്ടിട്ട് കോണിക്കൂട് ഞാന് പൊക്കാതെ ശീ റ്റിട്ടേക്കാണ് ഇപ്പൊ വെള്ളം അകത്ത് ഇനി തേച്ച് കഴിഞ്ഞാൽ വരൂലേക്കും കുറശേ അങ്ങനെ വരുന്നുണ്ട് വെള്ളം പിന്നെ പൈപ്പ പൂട്ടിട്ടില്ലല്ലോ
ആഹ് അപ്പം എല്ലാ കുറച്ച് നീട്ടിട്ടുടേരുന്നോ ആഹ് എന്താ പറയാ ആഹ് പാര ആഹ് ഉൾഭാഗം ഇങ്ങട്ട് നല്ലോണം കവർ ആവണ രീതിക്ക്
അങ്ങനെ ഇല്ലടി കോണിക്കൂടാണ് കോണിക്കൂടിലൂടെ ആണ്
ഏഹ്
വെള്ളം കോണിക്കൂടിലൂടെയാണ് വെള്ളം വരുന്നെ അവുടെ- ബ്ലീഡിങ് ഇടാതെ ആ കോഴിക്കൂട് നേരെ പൊക്കാല്ലെ അല്ലേ
ആഹ്ആഹ്
അതോണ്ട് അവ്ടെ റൂമും സൗകര്യം ഞപ്പം ഞാനട്ക്കള ഒന്ന് എറക്കി കെ ട്ടിയാലുംങ്ങളേക്കെ മാതിരീന്ന് വിചാര്ച്ചാ ട്‌ത്തമാതിരി അപ്പ ഇങ്ങളെ വീട്ടിലെ അട്ക്കളന്റമാതിരിയേ
ആഹ് ആർക്കിട്ക്കാ
ആർക്കിട്ത്താലോന്ന് വിചാരിച്ചു അപ്പൊ അയ്ലേറെ- ഒന്നും കൂടി ഉഷാറാക റൂമ് മേലക്കിട അയ്ന് മേലക്കിട്ക്കാന് ഒരു റൂമായ്ട്ട് പറ്റൂല ഒ കൊപ്പേ പൊക്കാം പറ്റുള്ളൂന്ന് എഞ്ചിനീറ് ഇപ്പം ഇന്റെ വീട്ടി തന്നെ ആ കോണി കേറ്യന്നിട്ട് ഇങ്ങേ സൈഡിലാണല്ലോ ഡോറ് ശ്രദ്ധി ച്ചി ണാറൂമിൻ്റെ അതേമാതിര്‌യെന്നേണ് ഈ റൂമിൻ്റെ ഡോറും അങ്ങനെയാണ്
ആഹ്
അപ്പം പൊക്കാം കയ്യൂലാ
എന്നാണാവോ ഇതൊക്കൊന്ന് കഴി ഞ്ഞ് വീടായിട്ടൊന്ന് കുടിര്ക്കാനാവാ ല്ലേ
അറീല എന്തൊരു ആഗ്രഹണ്ടന്നൊ ഈ മഴ പെയ്തിട്ട് വെള്ളംങ്ങനെ ഒലിച്ചിട്ടേ ഓടായിട്ടെ പഴയ ഓടും അല്ലെ ചെതല് പിടിച്ചിട്ട്
എന്താ പറയാ എല്ലാർക്കും കൊടുത്തിര്ന്ന പൈസേക്കെ തിരിച്ച് കിട്ടാഞ്ഞ എന്തേലും വഴി കിട്ടി‌യോ?
ആഹ് ഓരൊക്ക തന്നല്ലെ ഇട്ക്ക്ണത്
ആഹ് വേഗം കംപ്ലീറ്റ് ആക്കണം കാരണം ഇഞ്ഞ് നീട്ടിക്കൊണ്ടോവണ്ട അവനാന്റെ വീട്ന്ന് പറഞ്ഞാ എല്ലാരേം സ്വപ്നല്ലേ
സംസാരിക്കുമ്പോത്തിനും ചൊമ വര്യാ ഇന്നെന്തേ ഫുഡൊക്കെണ്ടാക്കിയാ ഇജ്ജ് ഫുഡ്ണ്ടാ
ഫുഡ് ഞാനിപ്പ വർക്കെയ്യുന്നോണ്ടെ ഉച്ചക്കൊന്നും ഉണ്ടാക്കലില്ല
എന്നിട്ട് കുട്ടികൾക്കോ?
അവ ചെറുതിന് പിന്നെ റാഗി അങ്ങനെന്തേലൊക്കെ കൊടുക്കല്ലേ ചെറുത് പിടിച്ചു നിക്കും
ഏഹ് മാഷാഅള്ളാ
ഉം ഇപ്പം ഓൾ ഓൾക്ക് റാഗ്യന്തേം കൊടുക്കും വെൽതിന് പിന്നെ ഞാൻ രാത്രി ചോറ്ണ്ടാക്കിട്ട് ആ ചോറ് എന്താ ഫ്രിഡ്‌ജി വെക്കും ന്നിട്ട് പിന്നെ അവൺല് വെച്ചിട്ടൊന്ന് ചൂടാക്കിയാ മതിയല്ലോ
ഉം കയ്ക്കോപ്പം?
ആഹ് കഴിക്കാനങ്ങനെ മടിയൊന്നുല്ല പക്ഷെ എടക്കൊരു ഓനിഷ്ടപ്പെട്ടതായ മിൽക്കൊക്കായ നല്ലോം പാലൊക്കായ ന്നല്ലോം കുട്ച്ചും ഞങ്ങളിപ്പം ഇവിടട് ട്ട്യാന് ഞങ്ങള് ഫ്രഷ് പാല് കിട്ട്ണ സ്ഥലം കണ്ടുട്ച്ചിട്ട് അവിട്ന്ന് നാലു അഞ്ചും ലിറ്ററ് വാങ്ങല
ആഹ് അഹ് ന്നാളിജ് പറഞ്ഞല്ലോ
ആഹ് അപ്പൊ പിന്നെ നല്ലോം കുട്ച്ചും
ഉം
അങ്ങനെ നീ എന്നാ ഇഞ്ഞ് വീട്ട്പ്പോളെ നിന്റെ?
ഞാനിഞ്ഞ് ഇവം പോയിട്ട് പോകാന്ന് വിചാര്‌ച്ച്ണ് ണ്ട് മറ്റോം പോകാനും ആയില്ലേ? ആങ്ങള
ആഹ് ടിക്കറ്റ് ഇട്ത്തു പർഞ്ഞു
ആഹ്
ഉം അൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഇബടെ ഒരാള് സൗണ്ട് ഇണ്ടാക്ക്ണെ വേറെന്താ ന്ന്ട്ട്?
എങ്ങനെ?
വേറെ അന്റെ സൗണ്ട് കേട്ടിട്ട് നിന്റെ സൗണ്ട് കേട്ടിട്ട് ഇവിടെ ഒരു സൗണ്ട്ണ്ടാക്കുന്നത് പറയ
ആഹ് ഇജ്ജ് അയ്നിം കൊണ്ടട് പോന്നാ
ഇൻശാ അല്ലാഹ് കല്യാണാവാനായല്ലോ? ഇല്ലേ ഇപ്പെല്ല
അപ്പോ കല്യാണത്തിന് കൂടെണ്ട
ജോലി കയറി സെറ്റായിട്ടല്ലേ ഒള്ളൂ
ഉം
ആഹ് ഇപ്പം വർക്ക് ബിസിം കാര്യങ്ങളൊക്കെ എടുക്ക അപ്പ പിന്നെ ഇഞ്ഞ് ഞാന് വ അതൊക്കെ രസണ്ടാവും വല്ല്യ കല്യാണം തന്നെയല്ല അവ്ടെ ഞമ്മളെ വീട്ടിലല്ലല്ലോ കല്യാണം?
ആഹ് ആഹ് ഇന്നാലും ഞമ്മക്ക് വടെ ഞ്ഞമ്മളെ പരിപാടികളൊക്കെ നടത്തണ്ടേ
ഉം ഇന്നയ്ക്കോട്ടെ ടീ ഞാ പിന്നെ വിളി
ഇന്നാ ഇന്നാ പിന്നെ വിളിക്കോണ്ടിട്ടോ?
ഉം ശരി
ന്നാ ശരി